ഇന്ള് എവിടെ വന്ന്.
ഏഹ്
ഇന്നാള് എവിടെ അടിക്കാൻ കൊടുത്തുന്ന് പറഞ്ഞൊ.
ഇന്നാള് ഇവിടെ ദുബയിൽന്നെ അടിക്കാൻ കൊടുത്തിട്ടേ ഒരു എഴുന്നൂറ് രൂപയാണ് ഒരു ഫ്രോക്കിന് വാങ്ങിയത്.
ഓ..
ഉം. അനക്ക് മനസ്സിലായോ, ആ ഒരു ചുവപ്പ് ഫ്രോക്ക് ഉണ്ടല്ലോ.
ഉം. എനിക്ക് ഓർമ്മയില്ലട്ടോ. കണ്ടിണ്ടാവും അന്ന് കണ്ടിണ്ടാവും.
ആ അതാണ് ആ അതിന് ഒരാക്ക് ഒരു ഫ്രോക്കിന് അറുന്നൂ, അറു, അറുന്നൂറ് രൂപങ്ങാൻ വാങ്ങി. രണ്ടാക്കും കൂടി ആയപ്പോത്തിന് ആയിരത്തിരുന്നൂറ് രൂപ ആയി.
ഓ അത് ശരി. അത്, അത് അങ്ങനെ ആകുമ്പോ നമ്മൾ, നമ്മൾ വിചാരിക്കും നമുക്ക് എന്തേലും ഒരു ഡ്രസ്സ് എടുക്കയാണ് നല്ലതെന്ന്.
ആഹ് നല്ലതെണ്, ശരിയാണ് അപ്പൊ പിന്നെ രണ്ടാക്കും കൂടി ആ റേറ്റ് ആയി. അപ്പം പിന്നെ കൊട്ക്കാൻള്ള ത് അവ്ടെല്ലെ ഒള്ളൂ. വേറെല്ലോടൊന്നും അത്ര ഫിനിഷിങ്ങില് അടിക്കോന്ന് എൻക്ക് അറിയൂല്ല. അപ്പൊ ഇത് ഉം ഇന്റെ മൂത്തച്ചി സാധാ കൊട്ക്ക്ണതാണ്.
അതേ
ആ ഒരു കടയാണ്. നല്ലോണ്ണം അടിക്കുംന്നൊക്കെ പർഞ്ഞ്ണ്. അപ്പൊ പിന്നെ ഞാൻ അവ്ട്ത്തന്നെ കൊടുത്തോക്ക് കൃതി
ഉം എന്തായാലും ഉം ഇഹ് കിട്ടിട്ട് കാണാം. കൊഴപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നല്ല ചാർജ്ജ്‌ ക്ക് വരുന്നോണ്ട്ള്ളൊരു ബുദ്ധിമുട്ടെയ് കാരണം അപ്പോക്കും ഒരു ഡ്രസ്സിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്.
റെയ്റ്റ് വരും അതാണ്. ഇത്പ്പൊ ഞമ്മക്ക് ശീല ഓര് ഒത് ക്കത്തില് കിട്ടിയോണ്ട് ഇഞ്പ്പഹ് രണ്ടിന്റെ ഉള്ളിലെക്കെന്നെ വെരൊള്ളൂ
ഉം അത് ശരി, അത് ശരി
ഉം ഉം. എന്ത കഴിക്ക്ണ്
എങ്ങനെ ഞാന് കൊറച്ച് മറ്റേ കാരക്ക ഇണ്ടായ്ര്ന്ന്ട്ടോ. ആ മറ്റേ ഒരു, ഒരു കൊല കൊലമ്മല് ഇണ്ടാവ്ണ കാരക്കല്ലേ പച്ചക്കാരക്ക. അങ്ങനെയല്ല അത് നമ്മള് കാരക്ക വാങ്ങുമ്പോ കൊല, കൊലയോട് കൂടിയല്ലേ ഇപ്പൊ ഒരു മഞ്ഞ കാര
മഞ്ഞ കാരക്കാ പച്ചക്കാരക്ക ആഹ് ആഹ് പച്ചക്കാര--ആഹ് ക്ക, മഞ്ഞക്കാരക്ക, ചോപ്പ്കാരക്ക ഉം. ചുവന്ന കളറാണോ അതോ
ചുവന്നതല്ല മഞ്ഞ, മഞ്, മഞ്ഞ കളറ്
ഇന്നാള് ഓര് കൊണ്ടന്നീനൊര് ചുവന്നതേയ്നി അത് ചെലത് മധുരം ഉണ്ട്. ചെലത് മധുരല്ല
ചീഞ്ഞ് എനിക്ക് തോന്ന്ണ് അത് ചീഞ്ഞ് വരുമ്പഴാണ് മധുരം
ആഹ് അതന്നെ ചീഞ്ഞ് വെര്മ്പള്
സത്യം പറഞ്ഞാൽ ചീഞ്ഞ്ന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും അത് കേടു വന്ന് പോവാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞെ അത്ങ്ങനെ അതിന് മധുരം കൂടി വരും. ഉം അത് പഴ്ക്കാണ്. പക്ഷെ നമ്മൾ വിചാരിക്കും ക്കുഅത് ചീയാ ആഹ് കാണുമ്പോ നമ്മ്ക്കൊരു ചീയ്ണപോലെയാണ് തോന്നാ
ഉം തോന്നാ ശരിയാണ്
അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്താപ്പം ഞാൻ വിചാരിച്ചെ ഞാന് കൊറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എട്ത്തിട്ട്ണ്ട് എന്നോ കഴിഞ്ഞ പെര്ന്നാക്ക് എട്ത്തിട്ട്ണ്ട് പക്ഷെ ഞാനിത്വരെ ഒന്നും അടിച്ചിട്ടില്ല ഒന്നാമത് എ ആഹ് ഒന്ന് ഒന്നാമതെ എനിക്ക് സത്യം പറഞ്ഞ ഓയ്‌വില്ല്യ ഒരു ഒര് ട്ട് ഒ ഒരു നേരം എനിക്ക് വെറുതെ ഇരിക്ക്യാൻ ഒഴിവില്ല സത്യം പർഞ്ഞാ പതിനൊന്ന് മണിയാകും ഞാൻ കെട ക്കാൻ തന്നെ പതിനൊന്ന് മണി കഴിയും പതിനൊന്നരയൊക്കെ ആയിട്ട്ണ്ട് ഇന്നലെ
ഉം ഉം
ഉം നല്ലോണം ഒറക്കം പോവ്ന്ന്ണ്ട് ഒറക്കം പോവ്ന്നുണ്ട് രാവിലെ നേരത്തെ എണീക്കും ചെയ്യും അഞ്ചരക്കെയാ ആവുമ്പൊ ഞാൻ എണീക്കും
ആഹ് ആഹ്
അപ്പൊ പിന്നെ സ ത്യം പറഞ്ഞാൽ നല്ല നല്ല ബുദ്ധിമു സത്യം പറഞ്ഞാൽ നല്ല ടയേർഡ് ആണ് രാത്രി ഒറക്ക ഇല്ല മൂത്രം എ എപ്പഴും മൂത്രൊഴിക്കണം എന്നാ മൂത്രത്തില് പഴ് ഉം മൂത്രത്തിന് പഴ്പ്പും ഉണ്ട് ആഹ് എന്ന്ട്ട് പിന്നെ രാത്രി ഒരു ഭാഗത്ത് ആഹ് ഒരു ഭാഗത്ത് മാത്രം ക്ക് അമ്മള് ഞമ്മക്ക്ങ്ങനെ കെടന്നാ നമ്മളൊരു ഭാഗത്ത് നമുക്ക് അപ്പ അപ്പൊറവും ഇപ്പുറവും ഇങ്ങനെ തിരിഞ് കെടക്കാൻ കയ്യുലല്ലോ പിന്നെ ഞമ്മള് എണീച്ച്ട്ടാണല്ലോ കെട്ക്ക പക്ഷെ എണിക്കാൻ കയ്യൂല്ല പക്ഷെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാ ത്രം കിടന്നിട്ട് നീര് വന്നിട്ടേ ഒരു ഭാഗം ഭയങ്കര വേദനയാണ്
ആഹ് ആഹ് ആഹ്
ചുരുക്കി പറഞ്ഞാ രാത്രി ഇന്നല ഞാനൊരു ആ ഒരു ആർപ്പ് ആർത്തു രാത്രി
വേദനായിട്ട്
വേദനയായിട്ട് അപ്പൊ ആ ഹസ്ബൻഡ് ഇങ്ങനെ പെട്ടെന്ന് ഞൻ ഹാവു പറഞ്ഞണ്ട് എണീറ്റപ്പൊ എണീച്ചില്ല ആവൂന്ന് പറഞ്ഞപ്പോ ഹസ്ബന്റ് പെട്ടന്ന് കണ്ണട് തോർന്നു ഞാനാങ്ങനെ പെട്ടന്ന് നമ്മളെ കണ്ണ് ചി്മാതങ്ങനെ കണ്ണ് തൊറന്ന് ഇങ്ങനെ കിടക്കണ കാണുമ്പോ മ്മക്ക് പേടിയല്ലേ
ശരിയാണ് ഓര അണ്ടാണ്ട്
കന്നാണ്ടല്ല നേരെ ഞമ്മള അയ്യും അവരുടെ അയ്യും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നിക്കണേ അപ്പൊ പെട്ടെന്ന് ആള് ഇങ്ങനെ കണ്ണും മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചുമ്മി കാണെങ്കി എനിക് കുഴപ്പല്ല പക്ഷെ നമ്മളിങ്ങനെ പ്രേതം പോലെ ഒറ്റതൊറക്കല് തൊർകൂലെ
ആഹ് ന്റെ സൗണ്ടേട്ട ഇപ്പൊ പേടിച്ചിട്ട് നോ നോക്കിയതായരും ഉം അതാണ് പേടിയാണല്ലോ ടൈമായി തുടങ്ങിയല്ലോ ഇനി വല്ലാതെ അപ്പന്തേ അർഞേ
അപ്പ ആള് പിന്നെ ആളത്തുംമുണ്ടീല്ല അത് ആളത് അതേപോലെ കണ്ണടച്ച് കടന്നു ഞാൻ പിന്നെ എണീച്ച് പോയി മൂത്രയഴക്കൻ പോയി പിന്നെഞൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു കെടന്നു ക്ഷെ അതല്ല നമ്മുക്കിപ്പം ഭയങ്കര വേദനയാണ് രാത്രി അപ്പൊ ഇതും കൂടെ കണ്ടപ്പോ എനിക്ക് ആ ഭാഗത്തേക്കേ തിരിയാനെ പേടിയായി ഇങ്ങാനെ നല്ല അപ്പൊ ഒരു മൂന്ന് മണി മൂന്നരൊക്കെ ആയിരുന്നു
അഹ് ശരി ഉം ഉം
ഉം നമുക്ക് അങ്ങനത്തെത് കാണുമ്പോ പേടി ഇവിടെ നോക്ക്
ഉം
ഇവിടെ എന്താ ആ പറ
പറി
ആഹ് ഇവിടെ മറ്റേ ഞങ്ങളെ ഉം സ്റ്റെയർ കയറിയിട്ടില്ല ലാൻഡിങ് ണ്ടല്ലോ
ആഹ്
അതിന്റെ മൊൾല് ഷീറ്റാണ് അപ്പൊ അതിന്റെ ഏഹ് അതിന്റെ അവിടുന്ന് ഇങ്ങനെ ഈ തൂക്കണാങ്ങുരുവില്ലേ.
ആഹ്.
അവിടെരു കയറി ഇങ്ങനെ തൂക്കി കെട്ടിരുന്ന അപ്പൊ അതിമ്മല് തൂക്കണ കുരുവി ഉണ്ട് കൂട് കൂട്ട്ണ്ട്.
ആഹ് ആഹ് ആഹ് കുരുവികൂട് മനസ്സിലായി.
ഉം അത് ഇങ്ങനെ കൊറെേശ്ശെ കൊറെേശ്ശ കൊണ്ടോന്നിട്ട് ഞാനന്നു അവിടെ അട് ച്ച് വാരല്ണ്ട് അപ്പം എന്നും അവിടെ ചെ ങ്ങനെ
ആ ചെകിരിന്റെത് ഇങ്ങനെ കാണൂല്ലേ ആഹ് മനസ്സിലായി
ചകി്രിന്റെത് മരത്തിന്റെക്കെ പോത് അതൊക്കെയാണ് ആ ഉണ്ട പോലത്തെ കൂട നമ്മള് കുരുവിക്കൂട്.
തൂങ്ങിങ്ങനക്ക്ണെ.
ആഹ് തൂങ്ങിക്കണേ അത്ണ്ടാക്കിങ്‌ അവിടെണ്ടാക്കുന്നുണ്ട് ഇപ്പങ്ങനെ അപ്പം ആഹ് ചെറിയരു കുഞ്ഞു കുരുവിയന്നേ തോന്നുണേ ഒന്നാമത് എന്താെച്ചാല് ഇപ്പ മഴക്കല്ലേ മഴയാ ആവുമ്പോ അവര് മഴയില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ടേ
ശരിയാണ് മരത്തിലൊന്നും ഇപ്പ കയ്യുല്ലൽ ല്ലോ മായ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ആയോണ്ട് അവിടെ നിന്നേട്ടെ കളയണ്ട.
ആഹ് ഞാൻ കർട്ടന്റെ വടിയുണ്ട് അപ്പൊ ഞാൻ ഇക്കാനോട് പറഞ്ഞു ആ കർട്ടൺ അവിടെ വെക്കണം അപ്പൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം വെക്കണ്ട കാരണം എന്താ വെച്ചാൽ അവർക്ക് വന്ന് അവർ ഇപ്പം മഴക്കാല അല്ലേ.
മുട്ട ഇടാനെ സമയമായിട്ടുണ്ടാകും അതാ അവരഅത് കൂടൂട്ടാൻ നോക്കണം അപ്പം. ഉം ചെയ്യാൻ പാടില്ലല്ലോ അതാണ് കാരണം മുട്ടക്കെട്ടേ. കു കുട്ടികള കൊണ്ടത് വേറെ ഏരിയേക്ക് പോകും.
ആ അതെ മയക്കാലായോണ്ട് ഞമക്കത് തീരെ പ റ്റെല്യ കാരണം മയ മയാവുമ്പോളേ അവർക്ക് നമ്മളൊര് അഭയം കൊടുക്കാന്ന് പറയുന്ന വല്യൊരു കാര്യ അല്ലേ. ത് കാഷ്ടിക്കും മൂത്രിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ ഒ
കൂടുന്നെന അധികം അല്ലെങ്കിൽ പിന്നെ പൊറത്തു പോകുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ.
ആ ഇല്ല കൂട്ടില് ആ കാളെ കാണലില്ല ഞാൻ എനിക്ക് തോന്നണ ഇപ്പ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാന് നേരെ അങ്ങട്ടാ നോക്കണ അപ്പൊ ചെറിയൊരു കുരുവി പാറി വന്ന പോലെ എനിക്ക് തോന്നി അപ്പ ആഹ് ഇണ്ടാവൂല കുഞ്ഞു കുരുവിയാ ചെറങ്ങനെ ഞാന് ഇതുവരെ അതില് കൂട്ടില് ആളെ കണ്ടിട്ടില്ല അത്ങ്ങനെ നമുക്ക്ങ്ങനെ കാണാം ഒന്നും ഇത്തിരി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആഹ് അവ അവര് കണ്ടിട്ട്ണ്ട് കൂട് കണ്ടിട്ട്ണ്ട്.
ഏഹ് അയ് ശരി.
പക്ഷേ ആളില്ല കൂട്ടില് കുരുവിയില്ല കുരുവി
ഇല്ല അത് തീറ്റ തേടി പേവല്ലേ രാത്രി ടൈമില് കെടക്കാൻ അങ്ങനൊക്കെ ആയിരും വരാ. ഉം.
അങ്ങനെ വരുന്നേ. എന്തായാലും പിന്നെ അങ്ങനെ ശരിയായിട്ടുണ്ടേതായാലും ഉം പക്ഷേ നമുക്കങ്ങനെ കാണുമ്പോ ഞാൻ വിചാരിച്ചു ഇനി അവിടെ കർട്ട ട്ടനൊക്കെട്ടലതവടെ നിന്നോട്ടെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കില്ലല്ലോ കട്ടണ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നീക്കി വെച്ചാ ച്ചാല് അവർക്ക് വരാലോ.
അതാണ് നമ്മളൊന്നും ബുദ്ധിമുട്ടാക്കാന്ന് കണ്ട കണ്ടാല് എന്താ വെച്ചാല് അത് അവിടെന്ന് പോകും.
എങ്ങനെ.
ഞമ്മളെന്തെങ്കിലൊക്കായിട്ട്ങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും അവിടെ തൊട്ടും ഇതായിട്ടൊക്കെ നിക്കാണെങ്കില് പിന്നെ അതവിടന്ന് പോകും പറയാ
ആ അതെയതെ ആ നമ്മളെ കണ്ടാ ചെൽപ്പോ പോയിപ്പോയി അവിടെ നമ്മളൊരു പെരുമാറ്റം ഇല്ല നമ്മളെ നമ്മള് ഇണ്ടെന്ന് അവർക്ക് അറിയുന്നേല്ലാ.
ഉം അതാണ് കൂട് കൂട് കൂട്ടൂല അതാണ്.
അവരിങ്ങനെ വന്നും പോയി കണ്ടാല് പക്ഷെ ഞാന് ആ തായെ മാത്രം ഏഹ് രാവിലെ തന്നെ ഞാൻ ഇപ്പ രാവിലെ എണീറ്റാ തന്നെ പെട്ടെന്ന് അവർക്ക് ചായ കൊടുത്ത കഴിഞ്ഞ പിന്നെ ഞാന് ഏഹ് പെട്ടെന്ന് അടിച്ചു വാരി ഓ ക്ലീൻ ആക്കിടും വീട്
ഉം ഉം
ആഹ് അപ്പം അതും അവിടെയും അടിച്ചു വരിയിടും
അയ് ശരി
അവിടെ ഞാന് ഒണക്കാനിടല്ണ്ട് മെഷീനിന്ന് ഡ്രയറിൽ ഉണക്കിയിട്ട് അവിടെയാണ് കൊണ്ടുവന്നിടല്
കൊണ്ടുവന്ന് ഇടല്
ഉം നീ എന്താ പറയാ നിനക്കെന്താ ഇന്ന് സ്പെഷ്യലെന്താ
ത്തീ കറി വെച്ചിന്. സ്പെഷ്യലായ്ട്ടൊന്നുല്ല. മത്തിയുണ്ട്. നല്ലൊരു പഞ്ഞീന്ള്ള മത്തി ഇണ്ട് ഇപ്പം മത്തി നല്ല ടേസ്റ്റ സ്റ്റ്ണ്ട് വാക്കില്ല മീനൊന്നും വെല്യ ടേസ്റ്റ് ഇല്ല. അപ്പൊ ഇന്നലെ ആഹ് ഇന്നലെ ആഹ് ഉണ്ട മത്തി. ഇന്നലെ കൊണ്ടന്നീനു. ഇന്നലെ കൊണ്ടന്നത് ഫ്രിഡ്ജ് വെച്ചി ണ്ട് അത് അങ്ങനെ തന്നെ കവറിലാക്കി ഫ്രിഡ്ജ് വെച്ച്
ആഹ്
ആഹ് അപ്പം എന്താന്ന് വെച്ചാല് അതിന്ന് ഇങ്ങനെ അയ്ന്റെ വെള്ളം തായി അടി ക്കെ അടീക്ക് പോയി ഫ്രിഡ്ജിൻ്റെ അടിയി അത് അയ്ന്റെ വെള്ളണ്ട്. അപ്പ ഞാന് ഫ്രഡ്ജിന്റടീല്ള്ളത് ഞാൻ കണ്ടിട്ടില്ലന്നലെ. അപ്പൊ ഞാനത് ഇട് ത്താണ്ട് ഇതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജ്മ്മല്തൊക്കെ ഞാന് മത്ത്യല്ലെ പ്ര ത്യേകച്ച്തിന് വേറെരു സ്മെല്ലല്ലേ മത് ത്യാവുമ്പം തന്നെ. അപ്പൊ അതൊക്കെ നല്ലോം തൊടച്ചെടുത്ത് ആഹ് സ്മെല്ല്ല്ലതൊക്കെ പാർന്ന് അതൊക്കെ നല്ല റെഡിയാക്കി തൊടച്ച് ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഇപ്പ ഇന്ന് രാവിലെ എണീറ്റപ്പത്തന്നെ വെ എന്തോരു വേറൊരു സ്മെല്ല്. കാരണം ആഹ് ബ്ലഡ് അവിടെ നിന്ന് ഒന്നൂടിം പഴകിയൊരു സ്മെല്ല്ണ്ടാവൊല്ലോ. ആഹ് അപ്പൊന്നൂടിം നല്ല എണീറ്റ് രാവിലെ തന്നെ കിച്ചണ്ക്ക് വന്നപ്പൊ എന്തോര് സ്മെല്ല് ഭയങ്കര സ്മെല്ല്. എന്തപ്പത് സംഗതി ഇഞ് എന്തെങ്കിലും എവിടെങ്കിലും ആഹ്. ചീഞ്ഞ് കടക്ക്ണ്ട്. ആഹ് ബേക്കിലെ വെള്ളല്ല അതിങ്ങനെ. അതിന്റാ സൈഡ്ക്കൂടെ വന്നിട്ട് നേരെ അടീല്. ഇവിടെങ്ങ് നോക്കുമ്പ തന്നെ കാണും. പക്ഷേ ഞാന് ഇന്നലെ കണ്ടിട്ടില്ല. അപ്പ ഞാനും. എന്തെങ്കിലും ചത്തെന്തെങ്കിലും. ആഹ് ചത്തെന്തെങ്കിലും കിടക്കുണ്ടോന്നൊക്കെ രാവിലെ എല്ലോട്ത്തും നോക്കി. കാരണം അങ്ങനൊരു സ്മെല്ല് കാരണത് പയകിയതുകൊണ്ടായിരു
ആഹ് അതെ ബ്ലഡ് ആകുമ്പോ വേഗം മണക്കും. ഇപ്പമ്മള് ബീഫ് കൊണ്ട് വന്ന് വന്ന് വെച്ചാലും അങ്ങനേണല്ലോ. ബേക്കില് ചെൽപ്പോ
അതാണ്. അത് ശ്രദ്ധിക്കാഴിഞ്ഞിട്ടാണ്. അതപ്പത്തന്നെ പാത്രത്തിലാക്കി വെച്ചാത്ര ബുദ്ധിമുട്ട് ട്ട് വരൂല. അത് പിന്നത്ര ഗൗരവത്തോടെ ഇവര്ട് ക്കൂലല്ലൊ. പിന്നെ ഇന്നെലെ എന്തോരു പ്രത്യേകിച്ചെവിടുക്കോന്ന് പോകാല്ലതോണ്ടത് വേഗം പോവേം ചെയ്തിട്ട്ണ്ട്. അപ്പൊ പിന്നെ ആഹ് ഒന്നും പറയാനും പറ്റൂല. അപ്പ ഞാനത് ഇന്ന് രാവിലെ നോക്ക്യേപ്പോ എവിട്ന്നാപ്പീ സ്മെല്ല്ന്ന്ല്ലൊരു പിടുത്തൊം കിട്ട്ണില്ല. എല്ലോട്ത്തും നോക്കി. പിന്നെ ലാസ്റ്റാണ് ആഹ് ബ്ലഡ് അടീ കണ്ടത്.
ഓ എന്തായാലുപ്പം അതൊക്കെ ക്ലീനാക്കി ല്ലേ. രാവിലെ തന്നെ ഒരു പണി കിട്ടി.
ആഹ് രാവിലെ തന്നെ അങ്ങൻത്തെ ഒന്നാമത് നമ്മള് കിച്ചണൊക്കെ ക്ലീൻ ആക്കീട്ടാണ് പോയി കെട കാരണം രാവിലെ തന്നെ ഞാൻത് ആഹ് ഒരു ഒയപ്പ് കാണണ്ടല്ലോന്ന് കരുതിയിട്ട്. ഉം. അപ്പൊ അത് വരും. ആഹ് അങ്ങനെ ആക്ക്യ നല്ല സമാധാന. അതാണ് രാവിലെ എണിക്കുമ്പോ തന്നെ നമ്മക്ക് നല്ലൊരു ഉഷാറാ. കിച്ചൺക്ക് വരുമ്പതന്നെ എന്തെങ്കിലു ഇണ്ടാക്കണംന്ന്. ക്കെണ്ടെങ്കില് നല്ല ഉഷാറാ. മറ്റെതതാ പാത്രം ആഹ് ഓക്കെ ഇന്നാ.